ഹലോ ഏ ആഹ് കേൾക്കുന്നുണ്ട്
എന്താ പണി
പണി ഓ സുഗായിട്ടു ഓണോ കൊ ചാറും ചോറക്കങ്ങ ഇണ്ടാക്കാണ്
പിന്നെ ഞാൻ ഏ ഇപ്പൊ ചെറിയ ട്രിപ്പിലാണ് റെയിൽവേ സ്റ്റേഷൻല്ലേ റെയിൽവേ ആ കാസർഗോഡ് നാട്ടൂർ ആഹ അങ്ങനെയൊന്നും ഇല്ല ഹസ്ബൻ് നാട്ട്ലില്ല ഫാമിലി ആയിട്ട് ഇങ്ങനെ പോവുവാണെങ്കിൽ അങ്ങനെ പോകും ഇത്രള്ളോയ്‌ നു കേ നെ എൽ കെ ജി എടുക്കണ ഒരു കുട്ടിയള്ളൂ അപ്പം തുടങ്ങണോള്ളൂ
ഏ ഹ് ഏഹ് അപ്പ എപ്പളും എ എപ്പളും ഫ്രീ ആണല്ലോല്ലേ
ആഹ് ഇനിയിപ്പോ ഫ്രീയില്ല കഴിഞ്ഞു
ഏഹ് ചേർത്തിയോ
എൽ കെ ജി ചേർത്തി
ഏഹ് അവിടെ തുറന്നിട്ടില്ല ങ്ങളെ സ്കൂൾ തുറക്കാനായിട്ടില്ലേ
തൊർന്ന്ണ് ഇപ്പം തോട്ങ്ണോള്ളൂ അറിയ സ്കൂൾന്റെതേ
ആഹ് ന്നട്ട് ഈ മയത്തപ്പ ടൂറോണത്
ടൂർ അർഞ്ഞാല് അവിടെ ഞങ്ങക്ക് ഒരു കസിന്ണ്ട് വോലെ അടുത്ത പ്രാവശ്യം ട്രാൻസ്ഫർ ആയി പോവൂ ഓല് താണ് ഏഹ് ടീച്ചർപെ ടീച്ചർ ആണ് അപ്പംമോലെടുത്ക്ക് പോവന്നില്ലൽക്ക് പോവാണ് പിന്നെ കഴിഞ്ഞിട്ട് മക്കടക്കൊന്നും ചുറ്റി കാണാന്നില്ലേ രീതിലേ അവിടെ ഒരാള് ണ്ടാഉമ്പോ നമ്മുക്ക് സുഖാണല്ലോ ടൂറൊക്കെ പോവാനും മന്ത എന്താ പറയാന്ന് ക്കാ പ്ലേസ് കിട്ടിയാ പിന്നെ നമ്മക്ക് പേടിക്കണ്ടല്ലോ ഉം എങ്ങനെ ങ്ങള് ട്രാവലൊക്കെ ഇഷ്ടപ്പെട്ടന്ന ആളാണോ
ആഹ് അങ്ങനെ ടൂർ എടുക്കും പോവലന്നുല്ല അങ്ങനെ എപ്പളു വല്ല പോയൊക്കെ പോവുള്ളു ഉം ന്നാല് വീട്ടിലൊക്കെ ചെല്ലുമ്പോ അവിടുന്ന് ഒലപ്പ ആങ്ങളാരൊക്കെ ഒപ്പം ന്നാ തൂമാരൊക്കെ ഒപ്പങ്ങനെ പോവുള്ളു ഇവിടെ അങ്ങനെ ടൂറ് ആയ്ട്ടില്ല ത് ന്നു
വെടെ ട്രാവൽനായിട്ട് എ ഇഷ്ടപ്പെടുന്ന ആളാണ് ക്ഷെ ആള് ഇവിടെല്ല വിദേഷ്ത
അങ്ങനെ ഹസ്ബന്റ് ആയിട്ട് അങ്ങനെ ട്ടൂ ടൂർ അങ്ങനെ പോണ സെയ്സ ഒന്നല്ല
ആഹ് നാട്ടിലാവുമ്പോ പിന്നെ അങ്ങനെഅങ്ങ് ആക്കലോ അതെ ചെറുക്കനും പോകും ഇപ്പഴ് ഗൾഫ്കാരുടെയൊക്കെയല്ലേ തൂ ർണ ഇല്ലാത്ത ഇഷ്ടം കാര്യങ്ങളൊക്കെ
പിന്നെ ഭക്ഷണ ഭക്ഷണയൊക്കെ ആയോ
ഭക്ഷണോ ഞാന് ഇവിടെല്ലല്ലോ ഇതിലല്ലേ
ആഹ് ആ ഹ് ആ ഹ് ആ റേയിൽവേസ്റ്റേഷനനിൽ വരണേ ആ വിശേഷാണല്ലോ അല്ലേ എപ്പള അവിടെ - കേയറിയൊ ട്രെയ്നിൽ കേയറിയോ
എത്താറായില്ല എ ർക്ക
ഉം
പിന്നെ കോളയൊക്കെയുണ്ടോ നിങ്ങക്ക് ആഹ ഏ പിന്നെ എന്താ എന്താന്നാ ഫുഡ്
പിന്നെ ഇന്ന് രാവിലെ പഴം ഒന്ന് സ്കൂളൊന്നും ഇല്ലല്ല വിചാരിച്ചി ട്ടാണ് പഴ പുഴുങ്ങിയൊക്കെ ചെയ്തത്
ആഹ്
മറ്റേതെന്നും നേരം വെളുത്താൽ ചായ- ഞാൻ കടന്നല്ലേ അപ്പൊ ഇഞ് - ആ അവക്ക് നേരത്തെയാവും ഇവിടെ
ആഹ് അതല്ല കുട്ടിക്ക് രാവിലെ നേരത്തെ പോണന്നുണ്ടോ
ആഹ് കുട്ടികൾക്ക് ഇന്ന് രാവിലെ ഇന്ന് ശനിയായൊണ്ട് പോവണ്ട- രാവിലെ മദ്രസക്ക് പോണവാനുണ്ടേ എനിക്ക് പോ എനിക്ക് സ്കൂ പോയിഞ്ഞ ഇപ്പോ ഒന്ന് ശനിയാഴ്ച ആയോണ്ട് രാത്- അത് മദർസേ കുട്ടിയാണ് അപ്പൊ ഓനിപ്പോ ഒൻപത് മണിക്കാണ് റ്റ ആഹ് വൈകുന്നേരം ഇണ്ട് ശരി വെള്ളി വരെയാ - നേര സ്കൂള് വിട്ട് വന്നിക്കാനേ
ആഹ് ആഹ് ഓലിക്ക് ശനി ഞായറാമ്പോ എണീക്കൂല്ലേ അപ്പൊ ഏഴ് മണിത്തെ ഒരാളത് പോയിണ്ടാവുംല്ലേ ഏഴ് മണിക്ക് മദ്രസ്സല്ലെ ഒരാള്
മണിക്കെല്ലാര് പോയി വെരാ ഒരു ടൈമാണിപ്പോ പിന്നെ ഇനി ഇനിപ്പോ ഒര് ഒരുത്തി പോയി വെല്യോള് പോയിക്കണ് ഓക്ക് ക്ലാസ്സ് സുബയിക്കാണ് പലേ ടൈമിലാണ് മദ്രസ്സ്
ഓഹ് നോക്കണ്ട ല്ലേ
പതിനൊന്നണി പന്ത്രണ്ടണി വരെ മദ്രസകൾ തന്നെയാണ് പിന്നെ അത് കയിഞ്ഞ്
ഒമ്പണീന്റെ പിന്നെ ഓനെന്നെ പൊയ്ക്കോളൂല്ലേ
ആഹ് ഏഹ് വെല്യോമ്പേന് ഓൻ പൊയ് മറ്റോനെ പിടിച്ച് ഒരുക്കാനാണ്
ആഹ് രാവിലത്തെ എണീപ്പിക്കണ്ടല്ലോ ആഹ് ഏഴ് മണിൻ്റെ ആക്കാനും പ്രശ്നം. എത്രേലാ ഏഴ്മണിത്ത് ഇന്റെ ഓനത്രേലാണ്
ഓൻ രണ്ടാം ക്ലാസിലേ രണ്ടാം ക്ലാസ്സില് പിന്നെ ഓൻ്റെ തായെ രണ്ട് രണ്ടര വയസ്സായോന്
ആഹ് ആഹ് എത്ര മക്കളാ ഇങ്ങക്ക്? ആഹ് എത്ര മക്കളാ? ആഹ് ഒരു ചെറുത് രണ്ടരല്ലേ വല്ല്യത്? ആഹ് ഇനിക്ക് രണ്ടാളാ ഒരു പെണ്ണു ഒരാണും, വെൽത് എൽ കെ ജില് ചെറുതിന് ഒന്നര ആവുണു കയിഞ്ഞു അവിടെ ഏഹ് മൂന്ന മണിക്കൂറിന്റെ യാത്രയാണോ ഒമ്പരക്കാണ് ട്രെയിന് എരും വന്നിട്ട് ഓരോരുത്തര് വന്നിട്ടും ആണോന്നെ
എന്നെ രാത്രി ഒമ് എ രാത് ഇ ഒമ്പതരക്ക് ഒമ്പതരക്കാ ട്രെയിന്
അല്ല രാവിലെ ആഹ് അല്ല ഞങ്ങളെ രണ്ടും കൂട്ടാരായാണ്ടാണ് എന്താ അന്തിന് പോന്നെ അതായത് ഒരു കാറല്ലാണേ ഉമ്മേം മക്കളൊക്കെ പാടെ വര്ണ്ട് ഫാമിലിയായാണ്ടാണ് ഞങ്ങള് ബസ്സിന് പോന്നതാ എന്റെ മക്കളൊന്നും പോന്നീില്ല ഒക്കെ ഉം കാറില് പോന്നോണ്ട്ക്കാ പ്പം ഫുഡൊക്കെ ഓല് കൊണ്ടുവര്ണ്ട് ഹസ്ബന്റ്ല്ല ആഹ് ഹസ്ബൻഡ്
ഉമ്മി പ്പിയാണ് അത്
അല്ല ഹസ്ബെന്റിന്റെ വീട്ട്തെ മ്മി പ്പി പിന്നെൻകി രണ്ട് ന്നാതുമാരല്ലെ ഓലും പിന്നെ ഓലെ മക്കളൊക്കെ ന്റാടെ പിന്നെ ഒരു അമ്മായിയും പോരുണ്ട് മക്കള്ല്ലാത്തൊരമ്മായിണ്ട് വിടേം കൂടെ പോരുണ്ട് നാളെ വാഴമു മറ്റന്നാള് സ്കൂളല്ലേ ആഹ്
പിന്നെ
പിന്നെ ഫുഡ് ഒക്കെ എല്ലാം മിതു ണ്ടാക്കൊ ങ്ങള്
ഏഹ് എല്ലുണ്ടാക്കേ എല്ലാ കടിം അയ്‌ന് ത് പ വൈകുുന്നേരഹ് ആഹ് കുട്ടിള് വരുമ്പോതിന് ചെൽപ്പോ ന്തെങ്കിലും കറിണ്ടാക്കും
നാ
ആയപ്പൊ നെയ്യപ്പോ പയംപൊരി അങ്ങനെ ക്കണ്ടാക്കു ഇപ്പ കുട്ടിക്ക് പനിയ യൊണ്ട് എന്നു ഉണ്ടാക്കത് കുട്ടിക്ക് രണ്ടായ്ച്ചായി പനി തുടങ്ങിട്ടേ
ഇപ്പല്ലോടത്തു അങ്ങനെന്നെ ആ കാലാവസ്ഥയാണല്ലോ ഇപ്പൊ എന്റെ മകക്ക് ഉസ്കൂള് തൊറന്നിട്ടോള്ളൂ അപ്പോത്തേന് പനീന്നല്ല ചെറിയ രീതീയില് ഞാൻ പിന്നെ ഒയിവാക്കാൻ ഇണ്ടാക്കില്ല ഫസ്റ്റിലെന്നെ ഒയിവാക്ക് ക്കല് തൊടങ്ങിയാല് ഓൽക്ക് നല്ല ബുദ്ധിമുട്ടല്ലേ ക്കാരം എൽ കെ ജി ആവുമ്പോ ഓലിക്കാ തൊടങ്ങണല്ലേ ഉള്ളൂ കൊറച്ചൊക്കൊന്ന് വിവരം വെച്ച് വെച്ചിട്ടാവുമ്പം പക്ഷെ പനി ആഹ് അങ്ങനെയാണ് പോയിട്ടോ വേണ് മരുന്ന് കൊടുത്തോണ്ടാ തോന്നണ് മൂന്നീസം കൊണ്ട് തന്നെ രാത്രി മാത്രം പനിച്ച് അങ്ങനെയാണ് മാറീന് ന്താ അവിടെ നല്ല രണ്ടാഴ്ച്ചയല്ലേ?
ആഹ് രണ്ടായ്ച്ച ആയിന് അവസാനം ചെക്കൻ ഇതിപ്പോ ന്യുമോണിയ അയിക്കണ് ചെറിയ കുട്ടിക്കെ ന്യുമോണിയ ആയിക്കാണ് ആഹ് ജലദോഷം നല്ലോ ല്ലോണം ഇണ്ടായിന് ഫസ്റ്റ് കൂട്ടി പെരുന്നാക്ക് ഞാൻ ഇന്റെ വീട്ട് പോയിന് വീട്ടില് പോയി കൂട്ടി ഞമ്മക്ക് വെള്ള് വ്യാഴാഴ്ച്ച പെരുന്നാളാവുമ്പോ ഞാറാഴ്ച്ച ഇങ്ങട്ട് പോരും മാണം താങ്കളാഴ്ച്ച സ്കൂൾ തൊർക്കല്ലെ ഞാറാഴ് ച്ചേ രാവിലെ അങ്ങ് തൊടങ്ങി കുട്ടി പറ്റെ കൊയഞ്ഞ് ഞങ്ങള് കൊണ്ടോവാൻ പനിയല്ലേ വിചരിച്ച് ഞാൻ മൈൻ്റാക്കാതെ നിന്നു. പിന്നെ പറ്റങ്ങ് കൊയ ഞ്ഞ് ഞങ്ങള് എടവെണ്ണ എന്റെ നാട്ട് പോയി അവിടുന്ന് കൊണ്ടോയി പിന്നെ ഞങ്ങള് അവിടെ അവസാനം ഞങ്ങളെ നാട്ട്ക്ക് പ്പിറ്റലിലെത്തി ഏഹ് എ പിന്നെ കുട്ടിക്ക് ടെസ്റ്റ് പലേ ടെസ്റ്റ് കൗണ്ട് കൂടുതലാണ് കൗണ്ട് കുറവാണ് അങ്ങനെ പറയും പിന്നെ ടെസ്റ്റെയ്ത ന്നും പറഞ്ഞ് ന്യുമോണിയ ആയിക്കണ് പറഞ്ഞ് എല്ലാരും ചോദിച്ച് അഡ്മിറ്റാക്കല്ലേ സൂചി മരുന്ന് കൊടുത്തക്കണ് ഡോക്ടറെ
അഡ്മിറ്റാക്കിയാ പിന്നെ അങ് ബാക്കി കുട്ടികളെ സ്കൂളൊക്കെ പോ
ആഹ് അത് പറയാണ്ടോ അല്ല ഉമ്മേം നാത്തൂനെക്കെണ്ട് ഇവിടെ ന്നാലും ഞമ്മളാ നിക്കുന്നെ അമ്മക്കൊരു
ആഹ് മൂന്നാളൊക്കെ പോവാൻണ്ടാവുമ്പള് ഓലിക്കും എട ഇതാണ് ഏഹ് എന്തായാലും ഇപ്പ കുറവുണ്ടോ?
ഓ അപ്പം അധികം കുറവ് തന്നെയാണ് പിന്നെ എണീച്ച് നടക്കുന്നവർക്ക്‌ കഫം അങ്ങനെ കുറക്കണുണ്ട് ആ അല്ല ആ കഫം കുട്ടികൾക്കത് കഫം തുപ്പാൻ കഴിക്കൂലല്ലോ
ആഹ്
ഞമ്മക്കേറാ തുപ്പിക്കാണ്ട് ഒഴിവാക്കും ഞമ്മള് കഫം എ കൊറച്ചാ ഓല് ഇല്ല കഫം അങ്ങോട്ട് ഇറ ക്കാണ് എന്നാ അത് വയറ്റീന്ന് പോകണ്ടേ വയറ്റീന്നും പോണില്ല അപ്പൊ വയറ്റീന്ന് എപ്പോളേലും ഒന്നും പോവൂല്ല ഇല്ല മരുന്ന് എടുക്കുമ്പോൾ അതിനനുസരിച്ച് വയറ്റീന്നും പോവാണെങ്കില് കുറേ നേരം ആക്കേന് കുട്ടികളല്ലേ ഓർക്കാ നല്ലോണം ഉണ്ടെങ്കിലെ പോവൂള് പിടിച്ചങ്ങ് വെക്ക ഉണ്ടാവുവേ അ കഫം അവിടെ അങ്ങനെ നിക്കുമ്പോളാണ് നിമോണിയ കേറുവാണേ ഓനിപ്പോ എണീച്ചു ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പനിച്ച് ഇപ്പോ പനി വല്ലാതില്ല
ഉം പിന്നേ ഞാൻ ഇന്നാള് ഇന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് മുൻപേ പിന്നേ ട്രെയിനാണ് അത് കഴിഞ്ഞിട്ട് അര മണിക്കൂറ് കഴിഞ്ഞേ ബസുള്ള്
ഏ ഫു
ആഹ് ഫുഡൊക്കെ ഉണ്ടാക്കിണ്ടോ ആ ഞങ്ങള് ഫുഡും കൊണ്ട് കൊണ്ടും പോവലുണ്ട് വരുന്നെല്ലൊക്കെ പറഞ്ഞേണ് നല്ല നോവ് അവൾക്കുണ്ട്
ഉണ്ട് ആ ഏ പിന്നെന്താ കുട്ടിളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഒണ്ടവിടെയേ കളിച്ച മൂത്തശന്റെ കുട്ടികളും ഓലൊക്കെ വന്നക്ക്ണ്.
ആഹ ആഹ ആന്നെ
ഇന്നപ്പ ഇഞ്ഞ് ഓല്
ഇത വന്നണ്‌. റാണ്ട് ഓഫാക്കിന്ന ഇല്ലേ?
ആ ആയിട്ടില്ല ടൈമ്.
ആഹ വേ ആഹ
ചെറിയ കുട്ടിയക്കാരല്ലേ?
ആഹ് ചേർതാ ഏഹ് ആഹ ഓര് വണ്ടിയിലാ പോന്നെ ആഹ ആഹ കാറില പോന്നേ. ആ പിന്നെ
ആഹ്
ആഹ എന്ത മക്കളൊക്കെ മർക്കസിട്ടോവന്നോ?
ആഹ് വെലിയോള് ഇപ്പൊ വന്നു. വല്ലിയോള് വന്നിട്ടാണ് പ്പോ അത്തക്കാണ് കേറിയേക്കണെ
ആഹ ആഹ ങ്ങള് കട്ടക്കിയാണ് ട്ടോ? ആ ആഹ ഇങ്ങള് കട്ടാക്കിയാളെ ന്റെ കയ്ൽ കുട്ടിയാ.
അഹ്
ആ